അ കേൾക്കാമൊ
കേക്കാമോ
ആ കേ കേ കേൾക്കാം കേൾക്കാം
ചായ ക്കേ കുടിച്ചോ
ചായ കുടി കഴിഞ്ഞു ചായ കുടി കഴിഞ്ഞു ആ അങ്ങനെ ഇരിക്കുന്നു മഴയുണ്ട് അങ്ങോട്ട് മഴയുണ്ടാ ആ അതെല്ലേ ആഹ്
രാവിലെ ഉണ്ടായില്ലോ മഴയവിടെ
രാവിലെ മഴ ഇല്ലായിരുന്നു
ഇവിടെ രാവിലൊട്ടെ മഴയാ
അതെയ ഒരുന്നെന്ന പണ്ടൊക്കെയാണെങ്കി മഴ പെയ്താ ഒരു ചാറ്റൽ മഴയൊക്കെ ഷുഷൂന്നും പറഞ്ഞോണ്ടിങ്ങനെ ഒരു ഒന്ന് ഒ ഒരുസൊക്കെ മൊത്തങ്ങനെ നിക്കുവായിരുന്നു
അതെ
ഇപ്പൊ ചാറ്റൽ മഴയൊന്നു ഇല്ല
ജൂണാകുമ്പളേ മഴേടെയൊരു രു ഇതല്ലേ പക്ഷെ ഇപ്പൊ മഴേന്ന് പറഞ്ഞ ഒരിതില്ല ആ തോന്നുമ്പെല്ലാന്തോന്നും ഒ പോകാ
തോന്നുമ്പൊരൊറ്റ വരവാ അത് കഴിഞ്ഞിട്ടങ്ങ് പോകും
ഏഹ്
മഴയെന്ന് പറയുമ്പഴത്തേക്കാ ചാറ്റൽ മഴ ഇങ്ങനെന്നനഞ്ഞ് ആഹ് ഒര അതാണ് ഏറ്റം നല്ല ഒരിത്
ന്നെ ആഹ് സ്കൂളിൽ പോകുമ്പൊ ചാറ്റൽമഴ നറഞ്ഞ്പോയി പനിയൊക്കെ പിടിച്ച്
ആഹ് അതാണൊരു സുഖം ഇപ്പം ഇപ്പൊ ജലദോഷൊക്കായാലും വന്ന്കഴിഞ്ഞിട്ടുണ്ടെങ്കി തല തെറിച്ച് പോകും അത്പോട്ടെ അവസ്ഥയ
അത് നാളെട്ക്കും
ആഹ് അതന്നെ നേരത്തേന്നറഞ്ഞ ജലദോഷ ജലദോഷൊക്കൊവരുമ്പഴത്തേന് ഒരു പ്രത്യേക സുഖവായിരുന്നു ജലദോഷ ട്ടം പനിയൊക്കെ വന്നാ
അതെ സ്കൂളിലന്നു ഒന്ന് വന്നാലോ ഒന്ന് വന്നാലുണ്ടല്ലോ എന്നിങ്ങി ചാരിക്കൊന്ന് പനിയൊന്ന് വന്നാ മതിയായിരുന്നു
ആഹ് പനിയൊന്ന് വന്നാമതിയായിരുന്നല്ലോ ഞാനൊക്കൊത്തിരി കൊതിച്ചിട്ട്ണ്ട് പനി വരാൻ വേണ്ടി പക്ഷെ ഇ ഇപ്പങ്ങാ പനി വന്ന്കയിഞ്ഞാണ്ടല്ലേ ആഹ് ഇപ്പൊ പനി വന്നാ മഷ് ന്ന് ആഹ് കൊറോണയൊക്കെ വന്നോട്കൂടി എല്ലാം മാറിമറിഞ്ഞു
ആഹ് നാത്തം കൊറോണവന്നപ്പ പ്പ്തന്നെ നമ്മുടെ സ്കൂളുകളിലേക്ക് ഓൺലൈൻ ക്ലാസ്സായി പിള്ളേർക്ക് ഫോണ്കൾ കൊട്ക്കലായി അങ്ങനെ മൊത്തത്തില് ആഹ്
ഈ ഫോണെക്കെയിങ്ങനെ ഒരുപാട് ഉപയോഗിച്ച് വരുമ്പത്തേക്കും പിന്നെ പിന്നെം നമ്മുടെ തലനരമ്പ് ചൂടായി അങ്ങനെയായി പ്പില്ലാത്ത അസുഖങ്ങളാവല്ലോ
കണ്ണ് കണ്ണ് പോകുന്നു കണ്ണിന് കാഴ്ച കൊറയുന്നു കോൺസൻട്രേഷൻ കൊറയുന്നു
ആഹ് കോൺസൻട്രേഷൻ കൊറയുന്നു കണ്ണടയില്ലാത്തവരില്ലല്ലോ പില്ലാർ തായാലും ചെറിയ പിള്ളേർക്കായാലും എല്ലാവർക്കും കണ്ണട
താഴെ
ഉം കണ്ണടയല്ലെങ്കി ലെൻസോ ത് കണ്ണടക്ക് നാണക്കേടുള്ളോര് ലെൻസ് കേറ്റി വെക്കും
സത്യം കണ്ണട വെച്ച മൊകം കൊള്ളീല്ലാന്ന് പറയും
കൊള്ളേലാന്ന് പറയും പ്രായം തോന്നും ചില പ്രായായവരാണെങ്കി പ്രായം തോന്നിക്കും ന്നുള്ള ആ ഒരിത് എന്നാലും എന്നാ വെച്ചാലും ഈ കണ്ണിന്റെ കാഴ്ച പവർ പോയിക്കൊണ്ടിരിക്കുവല്ലേ എന്നാലും ഫോണുപയോഗത്തിനൊരു കൊറ
ക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗവല്ലേ
ആഹ് അതെയതെ ഏറ്റവും വേണ്ടപ്പെട്ടൊരു വസ്തുവുള്ള കണ്ണെന്നുള്ളതാ
അതെ കണ്ണ് പോയി കയിഞ്ഞാ നമുക്കൊന്നും കാണാനും പറ്റില്ല
കാണാനും പറ്റില്ല ഒന്നും പറ്റൂല ഉം അതാണവസ്ഥ എന്നാലും ഇതിന്റൊയൊന്നും ഉപയോഗം കൊറ ക്കൂല്ല കൂടിക്കൊണ്ടിരിക്കുവല്ലേ ഇപ്പീ ഏഐ ഒക്കെ വരുമ്പഴത്തേക്കും തന്നെ എ ഐ വന്ന് കഴിഞ്ഞാ പിന്നെ എന്തോരം പേരെ ജോലിയാ നഷ്ടപ്പെടുന്നത് അല്ലേ
അതെ ഇപ്പം നമ്മക്ക് എഡിറ്റേഴ്സിന്റെക്കെ ആണെങ്കില് ആ ജോലി അങ്ങ് പോയി കിട്ടും. ഒരു ഫോട്ടങ് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് ഇന്ന രീതിയിൽ വേണന്ന് പറഞ്ഞ അവരതങ്ങ് ചെയ്തിങ്ങിട്ടരും
ആ എഡിറ്റ് മാത്രവല്ല ക പാടുന്നതോ ഞാനൊരു ഞാന് കൊ ഇച്ചിരൊക്കെ എഴുതുട്ടോ ആ എഴുതി കഴിഞ്ഞിട്ട് ഞാനൊരു കവി പാട്ട് എഴുതിയിട്ട് ഇങ്ങനെ അപ്പൊ ഈ ഞാനീ എനികിതിലൊരു ഗ്രൂപ്പുണ്ട് അപ്പൊ എ- നല്ല ഭംഗിക്ക് പാടിയിട്ടേക്കണം അന്നേരം ഇങ്ങനെ കാണമ്പഴത്തേക്കും എനിക്കൊരു കൊതി അപ്പ ഞാൻ ഇങ്ങനെ ചോദിച്ചതിന് ഇത് ആര് പാടി - യത് എനിക്കങ്ങനെ പാടി സെറ്റാക്കി തരാവോന്ന് ചോദിച്ചപ്പോ അവരാണ് പറണത് ഇത് എ ഐ പാടിയതാന്ന് പക്ഷെ മനസ്സിലാകുവേ ഇല്ലാട്ടോ ആ മനസ് -
ഇതിനൊരിജി
ആ ഒറിജിനാലിറ്റി എന്നിട്ട് ഞാൻ എന്നിട്ട് പാട്ട് എന്റെ ഒരു പാട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ താക്കി തന്നു ഇപ്പൊ നല്ല ഗായകര് പാട്ണ മാറി അതുപോലെ പാടി തന്നേക്ക്ണ്
ഇപ്പൊ എല്ലാര്ക്കതെ എ ഐ ഇല്ലാതെ പ- ഇല്ലെ എല്ലാരും ഫോട്ടോ ആണെങ്കിലും വാട്സപ്പ് ഡി പി ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും സ്റ്റാറ്റസാണെങ്കിലും എല്ലാം
ആ ഇത്രമാത്രമൊക്കെ എങ്ങനെ മാറി- പൊരെന്തോ പാട്ടുകാര്ടെ തന്നെ എന്തോരും അവരുടെ ആ കഴിവിനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു സംവിധാനം അല്ലേ ഇത് എഡിറ്റേഴേസ് ആ ഇപ്പം സിനിമയിലൊക്കെ ആയാല് ഒരുപാട് അവസരങ്ങൾ നഷ്ടവായി പോകുന്നൊര്താണല്ലോ എന്തെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് കാലവായി പ്പോയി അതുപോലെ തന്നെ പണ്ടൊക്കെന്ന് പറഞ്ഞ
എഡിറ്റിയ്യിണങ്കിപൈസ കൊടുക്കണോ വേണ്ട വേറെ മറ്റേത് നെറ്റ്ട്ടുണ്ടെങ്കി അങ്ങിട്ട് കൊടുത്താ മതി
ഇപ്പൊടുത്തൊന്ന് സെറ്റാക്കി അല്ല നേര- ത്തെക്കെ നേരത്തൊക്കെ ഈ ജെ സി ബി എന്ന് പറഞ്ഞ സംഭവം വന്നപ്പഴേ നേരത്തേക്കിയാനയാണല്ലോ താനെയാണല്ലോ തടി വലിച്ചോണ്ട് വരുന്നതും പിന്നെ ഒരു വീടു പണിയൊക്കെ ആണെങ്കിലും ആളുകള് കു കുറേ പണിക്കാരെ വിളിച്ച് കല്ല് ചുമ- ക്കലായി കുഴുകുത്തലായി അങ്ങൻത്തെ കാര്യങ്ങളെല്ലാം
ആ
ഇപ്പൊ ആ ജെ സി ബി നെ വിളിച്ചു ഒരു ഒരു മണി- ക്കൂറ് നേരത്തെ പണി കൊണ്ട് എത്ര വേഗ എല്ലാം പറമ്പെല്ലാം ക്ലീനാക്കി വര്ന്നത്
തൊഴിലാളികളെ തൊഴില് കൊറഞ്ഞോണ്ടിരിക്കും അങ്ങനെ
ആ തൊഴിലാളികള് തൊഴില് ഇഞ്ഞിപ്പ അല്ല നേരത്തേക്കെന്ന് പറഞ്ഞ ആനയൊക്കെ ആനെങ്ങനെ തടി വലിച്ചോണ്ട് പോണെയൊക്കെ കാണായിരുന്നു എന്റെ- ക്കെ ചെറുപ്പത്തില്
ആ
ആന ആയിരുന്നു റോട്ടി കൂടെ തടി വലിച്ചോണ്ട് പോണത് ഒരു ഏ റബർ തോട്ടൊക്കെ ഇണ്ടെങ്കി വെട്ടണതെല്ലാം വെട്ടുമ്പഴത്തേക്കും അത് തടി വലി- ച്ചോണ്ട് പോണ എല്ലാരും വരും. ഇതിപ്പോ ആനേനെ കാണാൻ വേണ്ടി പിള്ളേരും വല്ല്യോരൊക്കെ ഇങ്ങനെ കൂടി നിക്കാരുന്നു തടിവലിക്ക്‌ണ കാണാൻ വേണ്ടി
ആ
ഇപ്പൊ പോയിട്ട് അങ്ങനൊരു ആൻ-
കാണെങ്കി അമ്പല പറമ്പി പോണം
അമ്പലപ്പറമ്പി പോണം അതന്നെ ഇപ്പഴത്തെ കുഞ്ഞിമക്കക്കൊക്കെ ആന ഇന്ന് കുഞ്ഞുമക്കന്നല്ല നമ്മക്കായാലും ഒരാനയെ കാണുമ്പോഴത് ഇപ്പോഴും ഇങ്ങനെ അൽഫുതത്തോടെ നോക്കിയേ കുന്നത് കാണുന്നില്ല ഇതിനൊന്നും കാണാനില്ല
ആതെ
പിള്ളേർക്കൊക്കെ പടങ്ങളൾലൂടെ മാത്രാണ് ആനേനെ കാണിച്ചു കൊടുക്കാൻ പറ്റൊള്ളൂ
ആനേനെ അതെ നേരത്തത്തെ പണ്ടത്തെ പല സാധനങ്ങളും ഇപ്പ എല്ലാം. പുതിയ മിഷനുകളായി വന്നേക്കല്ലേ മറ്റേ പോല തേ നമ്മളെ മിക്സി അമ്മിക്കല്ലി ട്ട് അരക്ക്യാ ന്നൊക്കെ പറ്ഞ്ഞിട്ട്
ആ അതന്നെ മിക്സി മിസ് വന്നൊണ്ട് അമ്മി കഅമ്മി അമ്മിക്കല്ലും അരകല്ല് വേ ഒരള് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ക ഇത് ങ്ങി ഇ മുമ്പസ്ത്തിങ്ങനെ ഹാൾളിങ്ങനെ വെക്കില വെക്കിലായിപ്പം അമ്മ് ഈ അമ്മി ക്കാല്ലോക്കേ ഷോ ഷോക്കേയ്സ് കേറ്റി വെക്കലായി,
ആഹ്‌ ഇ പണ്ടത്തെ പണ്ടത്തെന ഇ പുരാവസ്
ആഹ് പുരാവസ്തുക്കളെ പോലെ ഞങ്ങള ഇവിടെ ഒരു സ്വന്തക്കാര് വെച്ചണ്ടേ. അവനങ്ങനെ അവര് അവര് പുതിയ വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പഴയ വീട് അവൻ സെറ്റ ആക്കി ഒരു ഓ നല്ലൊരു റിസോട്ട് പോലെ സെറ്റാ ക്കിയൊക്കെ എടുത്തു ആഹ് അത് കഴിഞ്ഞിട്ട് ഇപ്പ അ ആ വീട്ടിൽ അവൻ ഇങ്ങനെ ഒരു ബെഡ്റൂമും ആഹ്‌. ഇതൊക്കെ ആക്കിയിട്ട് ഒരു സൈഡ് മൊത്തോ അവന്റെ ഈ പുരാവസ്തുക്കൾ വെക്കണ സംഭവ ആ അന്നേരം ഒരള് അമ്മിക്കല്ല് അര് രകല്ല് മഴു അങ്ങനത്തെ അങ്ങനത്തെ സാനങ്ങളെല്ലാം
ആഹ്‌
അങ്ങനത്തെല്ലാം ഇങ്ങനെ വെച്ചേക്ക്ണു കലപ്പ കലപ്പയൊന്നും പറഞാ നിങ്ങൾക്ക്റിയില്ലായിരിക്കും?
ആഹ് കണമ്പരു പുതിയോരുതല്ലേ
ആഹ്‌ കാണുമ്പോരു വല്ലാത്തരു ഭംഗി പിന്നെ ഇരിക്ക്ണേ കൊ കൊ അന്ന് പണ്ടൊക്കെ കൊരണ്ടിപ്പലകാന്നാ പറയണത്.
ആഹ്‌.
ഹ് ആ ഇപ്പ സ്റ്റൂളായി ആ സാധനങ്ങളെല്ലാ ഇപ്പൊ പുരാവസ്തു പിന്നെ ഈ ഫോണില്ലേ നമ്മുടെ ഏന്ന നിങ്ങൾക്കോർമ്മയുണ്ടോ ഈ കോയിന് ഇട്ട് വിളിക്ക്ണഫോണ്
ആഹ് ആഹ് ആഹ് ടെലിഫോൺ
ടെലിഫോൺ ഓര് രൂപ ഇട്ടിട്ട് ഏഹ് ഒരു മിനിറ്റ് എങ്ങനെ സംസാരികണിം എന്നാ ത കടത്തിണ്ണകൾ കൂടെ എല്ലാം ഉണ്ടായിരുന്നല്ലോ ആ ഒരു സംഭവം,
ആഹ്
ആഹ് അങ്ങനെ. ആ ഒരുതക്കെ ഇങ്ങനെ പിന്നെ ടൈപ്രസ് ടൈപ്പ് റൈറ്റിംഗ് മെഷീന്. അതറിയോ
ഇല്ല.
ആഹ് ടൈപ്പ്റേറ്റ് മെഷീന് ന്നും പറ്ഞീണ്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർന്റെ ഒക്കെ പോലെ വേറൊരു സംഭവണിത്.
ഇപ്പൊ പ വളരെ ചുരുക്കം പേറാറല്ലേ കീപാഡ് ഫോണൊക്കെള്ളൂ?
കീപാഡ് ഫോണേള്ളൂ ആ, അതെ, അതെ. എന്ന് പർഞ്ഞോ ലെ പഴെകാലത്തെല്ലാ പിന്നെയി കറക്ക്ണ ഫോൺ സിൻമയെ കണ്ടിട്ടില്ലേ. ആഹ് അതൊക്കെ ആ ഒരു ഫോണൊക്കെ എങ്ങനെല്ലാ ങ്ങനെ. പുരാവസ്തുക്കളെ പോലെ ഇങ്ങനെ വെച്ചു വെച്ചേക്കുവാണ്.
ആ
പിന്നെ.. ഒലക്ക അറിയൂലെ.
ആഹ് അതെ അതെ
ആഹാ ഒലക്കെയൊക്കെ. ഒലക്കൊക്കെ എന്റെ ഞാനാ ഇടിച്ചിട്ടുണ്ട് പഷെ വീട്ടുകാര് അമ്മയൊക്കെ ചെയ്യ്ണ പോലെന്നും അറിയത്തില്ല. അവരൊക്കെന്നറിയുമ്പോ ഞാൻ കണ്ടിട്ട്ണ്ട്ങ്ങനെ ഓരോ കയ്യിലും മാറി മാറി ഇങ്ങനെ. രണ്ട് കൈകൊണ്ടും ഇങ്ങനെ ഇടിക്കുവായിരുന്നു.
അവർക്ക് എക്സ്പീരിയൻസ് ണ്ട്.
ആഹ് എക്സ്പീരിയൻസ് ണ്ട്. അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ? അവരുടെയൊക്കെ കാ ഇടിക്ക്ണ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാ. സിനിം ഇപ്പ സിനിമകൾ കൂടെ പോലും കാണാൻല്ല പണ്ടത്തെ. ഈ പറണ പോലെ ഈ ചെമ്മീനൊക്കെ സിനിമയുടെ യെക്കെ ആ ഒരു സമയത്തൊക്കെ. അതൊക്കെ കാണുവാണെങ്കിലാ ആ കാണാൻ പറ്റൂ അങ്ങനെ ഇടി ക്കുന്നവരെയൊക്കെ.
ആഹ്
ഇപ്പല്ലാണ്ടങ്ങനെ. ഇടി ക്ക്ണ ആളുകളൊന്നും ഇല്ല പിന്നെ പഴെ അമ്മമാരെന്ന് പറഞ്ഞാ അവർക്കൊക്കെ പ്പൊ രോഗാവസ്ഥ സുകല്ലായിട്ടൊക്കെ കിടപ്പ് ആയിരിക്കുവല്ലോ.
ആഹ്
ആ പ്പൊ ഒരള് കിട്ടിയാ ഒരള് കിട്ടിയാൽ പോലും അവർക്ക് പോലും അറിയാൻ പാട് ല്ല അങ്ങനെ ഇടിക്കാനെന്നും ല്ലാം മറന്നു പേയിക്കാ സെ. ക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എൻ്റെ അമ്മയെക്കെ ഇടിക്കുവായിരുന്നു. അങ്ങനെ കൈമാറി, കൈമാറി,
ആഹ് അന്ന് കാണാനും നല്ല ഭംഗിയല്ലേ.
ആ പിന്നെ, നല്ല രസം പിന്നെ ഏ ത ആഹ് മ്മെ ഇതാട്ടുന്നതും. ആഹ് നല്ല ടേസ്റ്റ് അതിനും അയ് അത് കൊന്നെ ഉം മല്ലിം മെളകെക്കെ ചൂടാക്കി അരച്ചയ്ന് ഇറച്ചി കറിയൊക്കെ വെക്ക്ണത്.
ആ
ഉം അങ്ങനെയൊക്കെ ഉം. അത് വെച്ചോട്ടെ ന്നാ ഞാന് മോള് വിളിക്ക്ണ്ട് ത് വെച്ചോട്ടെ. ആഹ് ശെരി ശെരി ഉം